ഹലോ ആഹ് കേൾക്കണ്ട് കേൾക്കണ്ട്
പിന്നെന്താ വർത്താനൊക്കെ പിന്നെയ്
ആഹ് പറയൂ
ആഹ് ങ്ങതൈൾ ബിരിയാണിണ്ടാക്കനെ പറ്റ്യൊന്ന് പറഞ്ഞേരോ ഇൻക്ക്? ങ്ങളെങ്ങനെ ണ്ടാക്ക്ണത് ന്നൊക്കെ?
ബിരിയാണ്യോ അതായത് ചിക്കൻ ബിരിയാണിയോ? ബീഫ്
ആഹ് ചിക്ക ചിക്കന്.
ചിക്കൻ ബിരിയാണീ നമ്മള് ആദ്യം ഉള്ളിം ഉള്ളി വലിയ ഉള്ളില്ലേ? വലിയുള്ളി പിന്നെ ചി ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പിന്നെപ്പെന്ത തക്കാളി ഇത്ര വേണം പിന്നെ മല്ലിച്ചപ്പ് പൊദീന
അതെങ്ങനെ ഒരു കിലോന്റെതിലായിട്ടാണ് അതോ കിലോ? ഒരു കിലോന് വെച്ചാണ്ടതങ്ങനെ അതിന്റെ കണക്കെങ്ങനെ?
ഒരു കിലോനോ ഞാനങ്ങനേന്നുല്ല ഞാന് കുറച്ചിങ്ങനെണ്ട്ട്ക്കല. കണക്കൊക്കിയാണ്ടൊന്നുട്കല്ല ഇവിടെ അത് മസാലേക്ക് കൊറച്ച് കണക്കൊക്കെ ഹസ്ബൻഡിനറിയാ മൂപ്പര് കൊണ്ട്ര ഞാനത് കൊർച്ചയിന്ന്ട്ക്കു കൊർച്ച് അവടെ ട്ത്തേക്കും അങ്ങനെ കണക്കൊന്നും നോക്കെല്ല.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
നമക്ക് ഏകദേശൊര് മസാലക്ക് വാണന്ന് തോന്നണണ്ട്ട്ക്കും ഞാന്.
ആഹ് ന്നിട്ടെന്താ ചെയ്യ.
ഞാനത് ഉള്ളി വലിയ ഉള്ളി അരിയും പിന്നെ ഇഞ്ചീം ചെറിയുള്ളിം വെളുത്തുള്ളിം തോലൊക്കെ പൊളിച്ചിട്ട് പിന്നെ പച്ച പച്ചമുളൊകൊക്കെ ചതക്കും.
ആഹ്
പിന്നെ തക്കാളി അര്ഞ്ഞേക്കും പിന്നെ മല്ലിച്ചെപ്പ് പൊതീന അതൊക്കെരിം കറിവേപ്പ് ഇല എടുത്തേക്കും ഇങ്ങ്ട്ട് ആദ്യം ചിക്കനില്ലെ ചിക്കൻ നല്ലോം കഴുകീട്ട് വെള്ളം ഊറ്റി വെക്കൂം.
ആഹ്
പിന്നേ പിന്നെ ഈ ചട്ടി വെച്ചിട്ട് അയ് ആദ്യം ഉള്ളിട്ത്ത് വാട്ടീറ്റ് പിന്നെ ഉള്ളി നല്ലോം വാട്ട് നല്ലോം വാടിങ്ങനെ ഒരുപാട് ബ്രൗൺ കളറാകും.
ആഹ് അപ്പൊ അതിന്റെ കൂടെ ഉപ്പ്ടോ?
ആ ആഹ് ഉള്ളി വാടാൻ വേണ്ടി കൊറച്ച് ഉപ്പ്ടും പിന്നെ പിന്നെ ഈ ചതക്കി വെച്ച വെളുത്തുള്ളി പേസ്റ്റും ഇഞ്ചീം പച്ചമൊളൊകൊക്കെ അയിലിട്ടത് പിന്നീം ഒന്ന് നല്ലോം വാട്ടിട്ക്കും പിന്നെയിക്ക് ത തക്കാളി ഇടും അത് നല്ലോവാ- ടി ഒര് വല്യങ്ങോട്ട് വാടി വരണം
ആഹ്
അങ്ങോട്ടേക്ക് പിന്നേ ബിരിയാണി മസാലിന്റെ പൊടി.
ആഹ്
പ്പ പിന്നേ ഏലക്കായി
ഉം തൈര്പോയി
ആഹ് തൈര് ആഹ് തൈര് തൈര് പിന്നെ ചിക്കനൊക്കെടുമ്പള
ആഹ്
എലക്കായണ്ട് പിന്നേ കൊറച്ച് മഞ്ഞപ്പൊടി കൊറച്ച് മല്ലിപ്പൊടി പിന്നെ ഉപ്പ് ഉപ്പ് പാകത്തിനിടും. ഏഹ് പിന്നേ ആഹ് കുരുമുളക് പൊടി കുരുമുളക് പൊടി ഇടും.
ആഹ്
ന്നിട്ട് നല്ലോ അയിലിങ്ങനെ വാട്ടി കൊറേ നേരം വാട്ടിയെടുക്കും
ഉം കുരുമൊളക് ഉം കുരുമൊള ക്ക്ക്കെടൂല്ലേ?
ആഹ് കുരുമുളക് പൊടി ഇടും അപ്പളാണ് ആഹ് നല്ലൊരു എരുവ ര്ക.
ആഹ്
മൊളകും പൊടി ഇടൂല കുരുമൊ ളക ഇടാ അങ്ങട്ട് പിന്നെ ചിക്കന് അയിക്ക് ഇട്ടിട്ട് ഒന്ന് കൊറച്ചൊന്ന് വേവിക്കും. കൊറച്ചേരം ഒന്ന് വേവിക്കും. ആഹ് അത് നമ്മള് കഴുകി വെച്ച ചിക്കല്ലേ ഏത് ഏത് ചിക്കന രണ്ടും ഇടാ ഏതാ നമ്മൾ നമ്മളടുത്തുള്ളേച്ച തു ഇട.
ആഹ്
ന്നിട്ട് അയ്ക്ക് തൈര് ഒക്കെ മിക്സ് ആക്കിക്കാണ്ട് കൊറച്ചേരം ഒന്ന് വേവിക്കും.
ഉം
ആഹ് പിന്നഅയ്ക്ക് മല്ലിച്ചെപ്പ് പുതീന അതും ഇടും. അതൊക്കെ നല്ലൊ കറിവേപ്പിലേ ക്കെ ഇട്ടിട്ട്. ആഹ് കൊറച്ചേര ഒന്ന് ഒരാഫ് വേവാക്കും ഒക്കെ ഇട്ട് കാണ്ട് ഇങ്ങട്ട് അമ്മള് അത് മൂടിവെ ക്കും മൂടിവെച്ചിട്ട് ലൈറ്റിനെ അത് ഗ്യാസ് ഓഫ് ആക്കും. ന്നിട്ട് പിന്നെ അമ്മള് ചോറ് സദാ ചോറ് വെക്കണ മാതിരി കുടുക്കല് വെള്ളം വെച്ചിട്ട് അമ്മള് വെക്കണ അരി അരി കഴികിക്കാണ്ട്. ഊറ്റൂലേ ചോറൂറ്റൂലേ അതുപോലെ വെക്കും ആഹ് വെള്ളത്തിക്ക് ഏലക്കായും പിന്നേ ക്യാരറ്റും.
ഉം
ആഹ് പട്ടാ പൂവൊക്കെ ല്ലേ?
ആഹ് ആഹ്
അതൊക്കെ ആയിക്ക്ടും ആഹ് വെള്ളത്തിക്ക് ഉപ്പിടും. ആഹ് ഉപ്പ് ഇടും അണ്ട് ആഹ് വെള്ളം തെളക്കുമ്പൊ സാദാ അമ്മൾ അരി കയ്കി. കയ്കിടണ മാതിരി തയ്ക്കിട്ട്ട്ട് അത് വെന്തിട്ട്
ആഹ് ആഹ്
ഊറ്റി എടുക്കും അപ്പൊ സാ അമ്മക്ക് നല്ല വേവിന് ഊറ്റണ്ട ഒരു ഹാഫ് വേവ് ആവുമ്പൊ ഊറ്റ. എന്നിട്ട് ഞമ്മള്ഈ മസാല ദമ്മാക്കി വെച്ചില്ലേ ചൂ ഇത് മസാല അയ്ന്റെ മോള്ക്ക്ങ്ങനെ ഊറ്റിയത്. ഊ റി കുറെ കഴിഞ്ട്ടായി ഇടട്ടോ വെള്ളൊക്കെ പോയിട്ട്. അയ്ന്റെ മോൾള് ഇങ്ങനെ ഇടും.
അയ്ന്റെ മോള്ടും ന്നിട്ട് പിന്നെ അത് നമ്മൾ നല്ല അമർത്തി അടച്ചു വെക്കും. ഇവിടെ ഒന്ന് അടുപ്പില് വെച്ചിട്ട് കണല് വെച്ചിട്ട് ഒന്ന് ചൂടാക്കി. ക്കിടുക്കും അപ്പൊ ചൂടാക്കുമ്പം. അയീന്റെ ആ അടിയിലെ വേവ് ഇതൊക്കെല്ലേ ആഹ് ഏയഹ് ആവി ആ ആവി ആവി അതിങ്ങനെ മുകൾക്ക് വരും നല്ല ഒരു കുറച്ചേരംഒര് രെരെ അഞ്ചാറ് മിനിറ്റ് ഇങ്ങനെ ആ കണൽല് വെക്കും
ആഹ്
ജസ്റ്റ് ഒന്ന് ഓലക്കൊടി കത്തിച്ചിട്ട് അതൊന്ന് ചൂടാക്കും ചെലെപ്പം നമ്മ വെൻ ന്തിലാ ഇറച്ചി വേ വേവണ്ടേ ചാഫ് വേവില്ലല്ലേ നമ്മള് മാങ്ങി വെച്ചത് ഒന്ന് ഫുള്ള് വേവാവാന് പിന്നെ നമ്മള് രണ്ട് ഉള്ളിടുത്തിട്ട്
ഉം
ഞ്ഞിട്ട് ഉള്ളിയും അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെമ്മള് ഓഹ് വാട്ടും നെയ്യില് വേറെവാട്ടും കറിവേ പ്പിന്റെ കറിവേപ്പിലൊക്കെ ഇടും എന്നിട്ട് വേറെ വാട്ടിട്ട് അത്കോരിവെക്കും പിന്നെ നമ്മള് ചോ ആ പിന്നെ നമ്മളൊരു അഞ്ച് മിനിറ്റ് ഇത് ഓഫ് ആക്കി വെച്ചിട്ട് കൊറച്ചേരം നമ്മൾ എടുത്ത് ദംമ്മ് തുറക്കൂല്ലേ
ഏഹ്
ദംമ്മ് തുറക്കുമ്പോ നമ്മള് ചോറ് വേറെരു പാത്രത്ക് ആക്കൂലേ അപ്പൊ നമ്മളീ ചൂടാക്കിയ എണ്ണല്ലേ
ആഹ്
അത് ചോറിന്റെ മോൾല് ഇങ്ങനെ ഒഴിച്ഛ് കൊടുക്കും ഈ പിന്നെ നമ്മള് ഇങ്ങനെ ഒ ഏഹ് ചോറ് കോരിടുന്നതിനനുസരിച്ച് ഈ അണ്ടിം മുന്തിരിം ഈ ഉള്ളി വാട്ടിയതൊക്കെ അയിക്ക്ങ്ങനെ ഇട്ടൊടുക്കു ആ ചോറ്റ്ക്ക് ങ്ങനെ ഇട്ടൊടുക്കും ആനാ ചോറ് അയ്‌ന് ദംമ്മ് തൊർക്കല് അപ്പൊ എല്ലോടുത്തും എല്ലത്തിലും ഇട്ട് നല്ലോ ഇളക്കി കൊടുക്കും അപ്പൊ എല്ലോടുത്തും ആവും ആ ഉള്ളി അണ്ടി മുന്തിരിയൊക്കെ അങ്ങനെ ഞങ്ങള് ബിരിയാണിണ്ടാക്ക
ഉം
ഏഹ് ഓരോരോ നാട്ടിലും ഓരോ രീതീലല്ലേ
അമ്മള് വടേ എന്താ ഉള്ളി തക്കാളീം പച്ചോളൊക്കെരിഞ്ഞ് വേറെ വാട്ടും
ആഹ്
വാട്ടിയെന്റെഷം പിന്നെ അയ്ക്ക് വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ ചതച്ചിട്ട് അഹ് ഇട്ടോക്കും അഹ്ട്ടാണ്ട് പിന്നെ ഉ പ്പൂട്ട്ങ്ങാണ്ട് ഒന്ന് വേവിച്ചു ന്നട്ട് പിന്നെ ഇവിടെ മറ്റേ കോയിയ ബ്രോയിലറല്ല കിട്ടല് മറ്റേയ് മറ്റേ കോയിണ്ടല്ലോ മുട്ടകോയി അറിം ആഹ് അത അത് കുക്കാർല് ആ അതാണ് ഇവിടെകിട്ടാല് അതുകൊണ്ട് അത് കു കുക്കറില് ഒന്ന് വേവിക്കും അഞ്ചാറ് വിസിലടിപ്പിച്ച് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിങ്ങാണ്ട് അതിട്ട്ല്ല് നല്ലോണം വേവിച്ചിട്ട് പിന്നെ-
ആഹ്
ഉംഹ് എന്നിട്ട് ആത് വേവിച്ചിട്ട് പിന്നെയ ഉള്ളി ഇതൊക്കെ വാട്ടിയെക്ക് ഇട്ടു കൊടുക്കും അയിലേക്ക് കൊറച്ച് തൈരും തൈര് ഒയിച്ചിങ്ങാണ്ട് പിന്നെ അരി അതേപോലെ വേറെ വേയവിച്ചു ഊറ്റിങ്ങാണ്ട് ഇടും പിന്നെ അണ്ടി മുന്തിരിക്കെ നമ്മള്- ആയികുട്ടത്തിലൂടുക വാട്ടിട്ട് ഇടില്ല പിന്നെ ചിക്കൻ അതേപോലെ ബിരിയാണി മസാല ഒന്നുംയിടലില്ല ഇവിടെ മഞ്ഞ
ഏഹ് അപ്പൊ ബിരിയാണീന്റെ ചോയ ഇത് കിട്ടുവോ? ബിരിയാണീന്റെ
ചപ്പും പോതിനെയിട്ട് അതൊക്കെ കൊറച്ചു തോനെയിടും
ബിരിയാണി മസാല ഇട്ടാലല്ലേ ഒരു ബിരിയാണിന്റെ ഒരു ചൊവയുണ്ടാവള്ളൂ മ
അത് അത് ഇവിടെ ഇടിലില്ല ബിരിയാണി മസാല ഇടുലാ
ആ ജാതിക്ക ഇടുവോ ഏക്ക് അയിന് പകരം അതാ ചോദിച്ചേ എന്റ അമ്മ ജാതിക്കെ മാത്രം ഇട്ടാ വെക്കുക
ആഹ് ജാതി- ഉം ജാതിക്ക ഇടും ജാതി പിന്നെ മറ്റേ- ഏലക്കായും നമ്മടെ പട്ടയും അതൊക്കെ ഇട്ട് പൊടിചങ്ങാണ്ട് അത്-
ആഹ് അ അവിടെ-
ഉ എന്നിട്ട് പിന്നെ അത് ദം ഇട്ട് വക്കും പിന്നെ നമ്മള് അണ്ടി മുന്തിരിക്കെ ദം ഇടുമ്പോ തന്നെ ഒപ്പം വെക്കലാണ് നല്ല മേലെ ഇപ്പൊ ചപ്പും പൊതിനയും കൊറച്ച് തോനെണ്ടാവും അതാണ് അത് നല്ലോ അതിന്റെ മേ എണ്ണട്ടാണ്ട് പിന്നെ- നെയ്യ് വെച്ചണ്ട് മൂടിക്കും ആ മിൽമ നെയ്യല്ലേ എന്നിട്ട് ദം ഇടും എന്നിട്ട് ദം ഇട്ട് വയ്ക്കും
ആ ഞങ്ങള് തൊറക്കുമ്പളാ ചോറ് തൊറക്കുമ്പോളാണ് നെയ്യ് ഒഴിക്കുക
ആഹ് അവിടെ ഇത് ആ വയ്ക്കുന്നത്
മിൽമ നെയ്യ് ചൂടാക്കും ചൂടാക്കുമ്പം അത് ഉരുകി- ക്കുവല്ലോ അപ്പൊ ഇങ്ങനെ ചോറ്റ യ്ക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും നമ്മളിങ്ങ ദമ്മ് തൊറക്കുമ്പോ
ആഹ് ഇവിടെ ഒക്കെ ദമ്മ് ഒണ്ട് പിന്നെ തന്നെ വച്ചിങ്ങാണ്ട് അത്
ആഹ് ആഹ്
പിന്നെ തന്നിട്ട് അമ്മനെ അങ്ങനെ ഇളപെടുത്ത വരിയ നിങ്ങള് അങ്ങനെയ
അങ്ങോട്ട് പിന്നെ ആയിക്ക് എന്താ നിങ്ങള് ഒണ്ടാക്കല് ആ
ഐക്ക് ഉള്ളി ഉള്ളി എന്താ പച്ചക്കറിയില്ലേ
ഏഹ്
ക തച്ചമ്പറില്ലേ
തച്ചമ്പർ എന്നു പറഞ്ഞാൽ സാലഡോ
ആഹ് സാലഡ് അതിടും അത്ണ്ടാക്കും പിന്നെ ചമ്മന്തി അച്ചാറും ആഹ് തേങ്ങാ ചമ്മന്തി
ആഹ് ആ ഇവിടെ ഞങ്ങളും അങ്ങനെ തേങ്ങാ ചമ്മന്തി ഒക്കെ ഒണ്ടാക്കും തെങ്ങ ചമ്മന്തി പറഞ്ഞാ തേങ്ങും പ പച്ചമുളകും ഇഞ്ചിയും ആഹ് മല്ലിച്ചപ്പും മല്ലിം ചെപ്പൊക്കെ
വേപ്പിൻ്റെലാ ഇട്ട്കാണ്ട് ഇണ്ടാക്കും അങ്ങൻതന്നെ.
ആഹ് അങ്ങനെന്നെ ഇബടിം ഇണ്ടാക്കൽ.
ഉം വെള്ത്തുള്ളി ഇടോ ഇങ്ങള്?
ഏയേ ചമ്മന്തീല് വെള്ത്തുള്ളി ഇടൂല. ഇങ്ങള് ഇടും?
വെള്തുള്ളിയിടും രണ്ട് ഇല്ലി വെള്തുള്ളിയിടും.
ഏഹ് വെള്ത്തുള്ളി ഇടൂല. ചുവന്നുള്ളി ഇടും.
ഏഹ്.
അങ്ങനെ ഞമ്മളെ ഇബടെ ഇണ്ടാക്കല് അച്ചാറെന്താ ണ്ടാക്കാ മധുരച്ചാറോ അതോ സാധാ നാരങ്ങച്ചാറോ?
ആഹ് അച്ചാറ് ഞമ്മള്ണ്ടാക്കല്ണ്ട് ഞാന് ണ്ടാക്കല്ണ്ട്. ഇവടെങ്ങനെ സാധനൊക്കെ എത്തേംണ്ടെങ്കില് ണ്ടാക്കും. അഹ് നാരങ്ങ ഇടും നമ്മള് വള്ളം കലക്കുമ്പോ ഇട്ത്തക്ണ നാരങ്ങല്ലേ. അയ്ൻ്റെ തോട് അത് അതൊരു കു അതൊരു കുപ്പീല് ഉപ്പിലിട്ടക്കും. കൊറേ കയ്യുമ്പത്, കഴിഞ്ഞ് അതിങ്ങനെ കൊറേ ആവൊല്ലോ നമ്മളിങ്ങനെ പീഴ്ണേന് അന്സരിച്ച്. അപ്പൊ പിന്നെ അഹ് സാദാ അച്ചാറ്ണ്ടാക്ണ മാതിരിയെന്നേ ഇണ്ടാക്കും. ഉം.
ഉം ഇബടേ അത് ഒഴിവാക്കലാണ്.
ആഹ് ഒഴിവാക്കണ്ടല്ലോ അത്,
ഉം അങ്നെ കുപ്പീല് ഇട്ടച്ചാ മതിലേ. ആഹ് ഇന്നാ ആയിക്കോട്ടെ ഇന്നാ ശരി ഓക്കെ ആഹ് അഹ്. ആഹ് ന്നാ.
ആയിക്കോട്ടെ ഉം ഉം ആഹ്.
പറ
എത്ര ദിന ആച്ച ആഹ്